എന്താ സുഖായിരിക്കണ അവിടുത്ത ശേഷം
ഇവടെ നല്ല വിശേഷം അണ ഇരിക്കണം പണിയൊക്കെ ഇടങ്ങിയാ ഓ ചായപൊടിയൊക്കെ കഴിഞ്
അ കുളിക്കാണ്ട് കുളിക്കണം
അതെയോ അവിടെയോ ചായ കുൊടിയൊക്കെ കഴിഞ്ഞോ
ആ ചായടിക്കഴിഞ്ഞു
ഓ മഴയോ
ഇന്നന്ന് മഴ ഇല്ല ഇും നല്ല വെയിലാ
ആ അതെ ഇവിടെയും ന നല്ല വെയിലില്ല എങ്കിലും ക്ലൈമറ്റ് ഒക്കെയാണ്.
ആഹ് കൊറച്ച് മഴക്കാരൊക്കെ വന്ന് പക്ഷെ അങ്ങനെട്ട് പോയി.
ആഹ് ഇവിടെ കൊറച്ച് ദിവസമാ യിട്ട് മഴയില്ല പക്ഷെ നല്ല മഴക്കാറ്ണ്ടായിരുന്നു. പിന്നെ മഴക്കാറൊന്ന് മാറിക്കിട്ടി. ഉ അ അത് കണ്ട പ്പൊ തന്നെ ഒരു നല്ല സമാധാനം വെയിലും ഇല്ല മഴയും ഇല്ല ഒരു നല്ലൊരു ആശ്വാസവുള്ള ക്ലൈമറ്റ്.
ആ ആ അതെ ഇനിക്കത് മഴക്കാലം വല്ലാണ്ടങ്ങ് ഇഷ്ടവല്ല കാരണം ഈയൊരു പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. നമുക്ക്പ്പോ എന്തേലൊക്കെ ഒരു ആഹ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാ വേണ്ടീട്ട് നിക്കുമ്പോ അങ്ങെട് മഴ പെയ്ത്
ഉ നമ്മള് എവിടെയാലും നല്ല സ് ഫംഗ്ഷനും പോകുമ്പോ നനഞ്ഞക്കെ എന്തായാലും കാലിന്റെവിടെയെങ്കിലും നനയും. വൃത്തിയേട് തന്നെ അതൊക്കെ പഴയത്ത് തന്നെ എത്ര രോഗങ്ങളാ വര്കാ ഓരോരോ അസുഖങ്ങൾ വരും. പ്രത്യേകിച്ച് കുട്ടികൾക്ക്
അതെ ബ്ടാ ചങ്ങാകെ കൊതുകാണേ ആമീ പച്ചനൊളിക്ക് ടി അപ്പൊ ഓത്ത് തെവിടെ കേറീക്കണ് അതെ
മ് ശരിന്നെ അതെയോ
അത് അപ്പറത്തെ വീട്ടത്തെ വളപ്പക്ക കിടക്കണ് ആ അ അ അത് ശരിയാ ഇവിടെ നല്ല കു കൊതുകുണ്ടേ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിക്ക്കാരണേ
അതെ അതെ
ആ പാടത്തിന്റെ സൈഡ് ആകു കാരണം ഈ പുല്ല് ഉണ്ടാവും പുല്ലിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിക്കെണ്ടാവെ അപ്പൊ കുട്ടികളുടെ മേത്തൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് ആക് ഇങ്ങനെ മുറി പോലെ ഇടക്ക് പിഴിയു
ആഹ് കുട്ടികളിനെ പ്രത്യേകിച്ച് കടിക്ക വലിയവരിനെ അധികം കടിക്കല്ല പക്ഷെ കുട്ടികളിനെ കടിക്ക ന്നെ കടി
ആ ഞാൻ ന്നിട്ട് മറ്റേ ഉപ്പക്കെ വെച്ചിട്ട് ഉപ്പ് കൊണ്ടുള്ള വെള്ളല്ലേ ഉപ്പ് വെള്ളം ഇങ്ങനെ കല ക്കിട്ടാക്കാക്കി കൊടുത്തടക്കാണ്
ആ അതെയോ തന്നെ മഴക്കാലം മഴ രണ്ട് മഴ പെയ്യുമ്പോഴേക്കും തുടങ്ങി കൊതുവിന്റെ ശല്യം വേനൽക്കാലത്ത് അതിന്റൊരാശ്വാ ഉണ്ടായിരുന്നൂട്ടോ ഗുഡ് നൈറ്റ് ഒന്നും കത്തിക്കാണ്ട് സുഖ ആ കട ക്കാ മഴയായപ്പോ എന്തായി ഇപ്പൊ ദിവസവും ഗുഡ്നൈറ്റ് കത്തിച്ചിട്ടാ കിടക്കത്
അതെ ഗുഡ് നൈറ്റ് വെച്ച് കഴിഞ്ഞാല് എന്താ അലർജി ഉണ്ടാവില്ലേ
ഇല്ല അലർജിയുടെ പ്രശ്നം ഒന്നും ഇ
അതെ ആ അല്ല അങ്ങനെയക്കെ കേ ട്ടിണ്ടേ ഗുഡ് നൈറ്റ് വെച്ചിട്ട് അലർജി ആയി ആഹ് പറ്റില്ലാന്ന് കേ
ആ ചിലർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ന്നെ ഞങ്ങൾക്ക് കൊഴ പ്പില്ല അത് കൊറച്ചായില്ലേ സെറ്റ് ആയി തോന്നോണം ഉം കൊതുക് തിരിയാണ് ചേരാ കൊതുക് തിരിയൊന്നും ഇഷ്ടവല്ല അതിന്റെ സ്മെല്ലും
ആ പക്ഷേ ആ ചന്ദനത്തിതിരി പോലത്തൊരു കൊതുകുതിരി ഉണ്ടല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ നല്ലാം കൊതുക് പോവൂട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല കൊതുകാണ് പാടത്തിന്റെ എരിയ ആവ തന്നെയും ചളി വെള്ളമക്കെ നിന്നിട്ടൊക്കെയും അപ്പുറത്തെ കണ്ടത്തിലൊക്കെ നല്ല വെള്ളം ചളിങ്ങെ നിൽക്കും
ഒക്കവെ
ഇപ്പൊ അ അങ്ങനെ കൊതു ഇങ്ങനെ വളർന്നിട്ടേ വൈകുന്നേരം അങ്ങടെ ആയി കഴിഞ്ഞാല് സന്ധ്യയാവുമ്പോ നല്ലതാണേ കൊതുകിങ്ങനെ നമ്മളെ ഇപ്പ ഒന്ന് പൊത്തും പ അതാണ്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങട് പെട്ടെന്ന് പോകും എന്താണോ നല്ല കെമിക്കൽകാൻ
അത്രയും കെമിക്കലന്നെ കാര്യായിട്ട് കുട്ടികൾക്കൊക്കെ അലർജി കുട്ടികൾക്കൊന്നും സെറ്റ് ആവില്ല ശരിയന്നെ അതൊെ ഉപയോഗുന്നതി നെക്കാളും നല്ല അത് ഉപയോഗിക്കാതിരിക്കുകയാണ് പക്ഷെ എന്താണ് കൊതു കുത്തി വേറെ വല അസുഖങ്ങളുംല്ലേ വരുന്നത് ഉം ഇക്കാലത്ത് ഇക്കാലത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ആ പിന്നെന്താ കുട്ടികളൊക്കെ എന്ത് ചെയ്യാണു
ഉം കുട്ടി ഉറങ്ങാണ് എണീട്ടില്ല കൊറച്ച് വൈകിട്ട് ഉറങ്ങിയതെ ആ
ഇവനും അങ്ങനെ തന്നെയ ഉച്ചിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാ പിന്നെ അഞ്ചര ആറ മണി എണീറ്റാ തന്നെ ഒരേ കരച്ചിലായിരിക്കും
അതെ ആ അല്ല ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാർന്നു രാവിലെയൊക്കെ എണിക്കുമ്പോഴൊക്കെ
ചെറുപ്പത്തി ഇടയ്ക്കിടക്ക് ഉറങ്ങും ആ തോന്നുമ്പോ ഉറങ്ങും കൊഴപ്പില്ല രാത്രിയും ആണ
അപ്പൊ എണീ അപ്പൊ രാവിലൊക്കെ എണീക്കുമ്പോ ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെയൊക്കെ ആകുമ്പോ
ഇല്ല അവൻ അവന്റെ ഇഷ അവൻ അവന്റെ ഇതിനനുസരിച്ച് കളി ച്ചു മിണ്ടാണ്ട് ഇരിക്കും ഇപ്പോഴാണ് ഇപ്പഴാണ് വാഷി വന്നിരിക്കുന്നത് കുട്ടിക്ക്
അതെ ആ ഞാനേ ചെറപ്പ ഇപ്പ ഇ വാശൊന്നുമല്ല കേട്ടോ നല്ല കുട്ടിയായിട്ട ന്നെ കിടക്കും പക്ഷെ രാത്രി എണീക്കും കരയും ഒരു അഞ്ചാറ് പ്രാവശ്യ ഇങ്ങന എണക്കും പാലുകുടിക്കുംറങ്ങും വല്ലാണ്ട കാര ഞ്ഞ് നമ്മെ വാശി പിടച്ച് നമക്ക് ദേഷ്യം വരിക അങ്ങനെ ണ്ടാവില്ല പക്ഷെ ഇടക്കിടക്ക് എണീക്ക കാരണേ നമുക്ക് ഉറക്കങ്ങട്ട് മതിയാവൂല്ല്യാ
ആ ആ
ഇട കിടിക്കിട്ട അങ്ങനാണ്
അതെ ശരിതന്നെ കുട്ടികൾ വൈക കടന്നാല അവഴ പിന്നെ രാവിലെ എത്ര നേരം ഉറങ്ങാലോ നമക്കത്പലെയല്ലല്ലോ നേരത്തെ എണീട്ട് വീട്ടിൽ എന്തങ്കലും കാര്യങ്ങളണ്ടെ നോ
ആ അപ്പൊ അങ്ങനൊക്കെ നേരത്തെണീറ്റിടുന്നു
അപ്പൊ ഞാൻ എണീക്കത്തില്ല അപ്പോഴൊക്കെ ഞാൻ വീട്ടിലായിരുന്നു
ആ ആ അതെരെ ആ ഇവിടെ വന്നപ്പോഴൊക്കെ എപ്പൊ
ഇവിടെ വന്നപ്പോ നോക്കും ഒക്കെ നോക്കും അത് കാരണം പിന്നെ കുഴപ്പമില്ല എങ്കിലും ശീലിച്ചു ആ ടൈം ദിവസം ആ ടമിൽ എണീക്കും അത്ര ഒറക്കം കിട്ടിയാലും ഉറക്കം കിട്ടിയില്ലെങ്കിലും ആ ടൈമിൽ എണീക്കും ഉം
അത് ആറ മണി കഴിയും
ആ ഇന്ത് തന്നെ ഞാനക്ക ഞ ഉറ ഉറങ്ങാനായിട് കിടന്നാ പിന്നെ അതായത് അങ്ങനെ ആരും വിളിക്കണൊന്നും ഇഷ്ടമല്ല പിന്നെ അവിടെ ചെന്നാ നടക്കില്ലല്ലോ ഇഷ്ടല്ല പറഞിട്ട് കാര്യ ഇല്ലല്ലോ നമക്ക് സത്യം പറ കഴിഞ്ഞൽ ഒരു മടി പോലെയാണ് കാരണം നമ്മ വീട്ടത്തെ പോലെയല്ലല്ലോ അവിടെപ്പ എല്ലാരും വടെ എത്ര വൈകിട്ട് ണിക്കുമ്പോ ഒരു മോശം പോലൊക്കെങ്ങനെ ഫീൽ ചെയ്യും അപ്പൊ ഞാ വേഗണീക്കും ആ അങ്ങനെ നമ്മടെ വീട്ടില് ആര് പറഞ്ഞാലും വേണ്ടില്ല വന്നാലും വേണ്ടില്ല പോയാലും വേണ്ടില്ല അവിടെ കെടക്കും
സത്യം തന്നെ ഇതിപ്പോ എല്ലാ പെൺമ പെണ്മക്കളും അങ്ങനെ തന്നെ വീ ല് പറഞ്ഞ ചെലപ്പോ ക്ലാസ് ഇല്ല ഇതിപ്പോഒന്നുംല്ല ഫ്രീ ആയിട്ട് ഇരിക്കാണ് നിചെലപ്പോ ഒരു ഒമ്പത് മണി ഒമ്പത് മണിന്റെ അടുത്തെങ്കിലും ആവും അല്ലെങ്കി കതി കഴിഞ്ഞാലേ ആകു
ഉം ശരിക്കും ഞാപ്പന്റെ വീട്ടിലാണെ അപ്പൊ അടുത്തഴ് കആങ്ങട്ട് പോണം ഹിഹ്ഹ് ഉം ആഹ് ഞാനിപ്പോ ഒരു ഏ മറ്റേ അപോർഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിക്കാണെ
അതെയോ എന്ത് പറ്റി
അത് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടായി
സ് അയ്യോ
അപ്പൊ ഞാൻ പിന്നെ അത് കാരണം പ്പ റസ്റ്റ്‌ലാണ്
ആ ആഹ അപ്പൊ വീട്ടിപ്പൊ വരുന്ന് ന്ന്ന് അല്ലോ
അല്ല വീട്ടിലല്ലായിർന്നു അവിടെ ഇണ്ടായിർന്നത് ആ പിന്നെ ഇപ്പോ ഇങ്ങട്ട് വന്ന നടക്ക ഇപ്പൊ ഒരു മാസൊക്കെ അവാറായി ഇഞ്ഞി ഇപ്പൊ ഈ ആഴ്ച അങ്ങട്ട പോണം
ഉം എന്താ ഒരാഴ്ച ഇരിക്കോ ഒരാഴ്ചിരി ക്യാള്ളോ അതോ കൂടുതലിരിക്കോ അല്ല വീട്ടിപോയാലെ
വേറെ ഇരിക്കൊന്നോ
അല്ല ഇപ്പൊ സ്വന്തം വീട്ടിലാണോ അതെയോ ഓഹ്ഹ് കൊഴപ്പില്ല അതന്നെ ഇപ്പൊ റെസ്റ്റ് ഒരുപാട് റെസ്റ്റ് വേണ്ടതാണല്ലോ അപ്പൊ ഇങ്ങൾ വീട്ടിലിരിക്കുന്നന്നെ നല്ലത്
അതെ അപ്പ ഞാ അങ്ങട്ട് പോന്നടക്ക ഇനിയിപ്പോ അട്ത്താഴ്ച്ച ഇപ്പ റസ്റ്റൊക്കെ കഴിഞ് ഇനി അടുതാഴ്ചങ്ങട്ട് പോണം അതാ ഞാൻ പറഞ് ഇനി നേർത്തെ പഴയ പോലെ അങ്ങനെ ആവണംന്ന് ആഹ കൊഴപ്പൊന്നുല്ല അയ് ഇൻക്ക് അങ്ങനെ ആ മ്ച്ചും മാനസികമായിട്ടൊരു സങ്കടം കാര്യങ്ങളും അങ്ങനെ ണ്ടായിന്നൊള്ളൂ അല്ലാണ്ട് വേദന കാര്യങ്ങളൊന്നുംണ്ടായിർന്നില്ല
ആ എങ്കിലും അതൊരു മ്ച്ചും നിങ്ങളിപ്പോ റസ്റ്റ് എടുക്കേണ്ട ടൈം ആണ് എങ്കിലും
ആഹ ആ ഉം ഡി എ ൻ സി
എ ക്കെണ്ടാ
ഏയ് അവൻ കുഴപ്പൊന്നുല്ല അവന് അവിടെ അങ്ങനെയിരിക്കും അവന് ഫോണ് വേണം പറഞ്ഞിട്ട് ചെലപ്പോക്കെ വാശി ടിക്ക അങ്ങനൊക്കൊള്ളൂ അല്ലാണ്ട് വല്യകൊഴപ്പൊന്നുല്ല ആഹ് അല്ല വല്ലാണ്ട അത് വേണം പറയില്ല വെല്ലാണ്ടൊക്കെ വാശി പിടിക്കൊക്കെ ആണെങ്കിലെ കൊടുക്കുള്ളൂ അല്ലാം
ആഹ ഞാന് എന്റെ കൂട്ടിക്കൊന്നും ഫോണേ കൊടുക്കാറില്ല ചോദിച്ച കൂടി കൊടുക്കില്ല
അതെ അപ്പൊ എന്താ ബാക്കിയുള്ള സമയൊക്കെ കണിക കളിക്കേ
അവൻ അവന്റെ രീതിക്ക് കളിക്കും ഡിസ് അതായത് നമ്മളോട് സംസാരി കും നമ്മള് എന്ത് വെ എടുത്താലും അവന്ക്ക് വേണം അവൻ കളിച്ചോണ്ടിരിക്കും ഫോണിനോട് അത്ര വാത്സല്യം വന്നിട്ടില്ല ണം ഞാനാദ്യം മുതലേ കൊടുക്കാറില്ല ശീലിപ്പിച്ചി ല്ല കാരണം കൊടുത്താ പിന്നെ അത് സ്ഥിരവാവും
ഇങ്ങനെ ആ അല്ലെ ഇവിടെ ഇങ്ങനെ ഞാൻ ട്യൂഷൻ എടുക്കുക കാരണം അങ്ങനെ വല്ലാണ്ട് ചോയിക്കില്ല പക്ഷെ ഇവിടെ വീട്ടിൽ വന്നാഴിഞ്ഞാ ഏട്ടന്റെ കുട്ടികളോക്കെങ്ങനെ കാണി പ്പ അവനും ചോയിക്കും അമ്മന്ക്ക് തരൊയ്ക്കും പിന്നെ അവരൊക്കെ കാണുമ്പോ മ്മക്ക് കൊടുക്കാണ്ടിരിക്കാനും പ പറ്റില്ല
പ്പപിന്നെ കൊറച്ചേരൊക്കെ കൊടുക്കും എന്നാലും ഞാ ഒരു ടൈം വെച്ചിട്ട് വേഗം വാങ്ങും
ഇവിടെ എന്റെ താത്താന്റെ താത്ത താത്തയും പറയാറുണ്ട് ഞാൻ വീ ലിരിക്കുമ്പോ ഫോൺ കൊടുക്കാറേ ഇല്ല ഞാൻ വിരുന്ന് വന്നാ അവിടെ കൊറേ കുട്ട്യാൾ ഉണ്ടാവല്ലോ അവര് ഫോണ് നോക്കുന്നത് കണ്ട് ചോദിക്കും അങ്ങനെ എന്റെ കുട്ടി ശീലിച്ചു ഇവിടെ വന്ന് എന്റെ കുട്ടി കേടുുവന്ന് പറയുന്നു കേക്കാ
അ അതെ അല്ലേ ആകന്നെണ നമ്മളിപ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പ പറ്റുള്ളേ
അതെ
ഉഹ അ ആങ്ങനെ കൊറെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യല്ല അവർക്കൊരു വിഷമാവും ചെയ്യത്
ഹം
അങ്ങനെ പിന്നെ എന്താ ഓൺലൈൻ ആയിട്ടുള്ള ജോബ് ഓഫ ഫ്‌ലൈൻ ആട്ടുള്ള ജോബ് ആണോ നല്ലതായിട്ട് തോന്നുന്നേ
ഓ എന്താണ്
ഓൺലൈൻ ജോബ്ണതോ ഓഫ് ലൈൻ ജോബ്ണോ നല്ലതായിട്ട് തോന്നണുന്നത്
എല്ലാ ഓൺലൈൻ ആകുമ്പോ ഇപ്പ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യും അതിപ്പോൊ ഒരു കുട്ടിയുണ്ട് വീട്ട വീട്ടിലിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ആയിട്ട ആകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് ആഹ് നമുക്ക് നമ്മുടെ ടൈം നോക്കാം അപ്പ കുട്ടിന്റെ കാര്യം നോക്കാം നമ്മ കാര്യം നോക്കാം ഓക്കെയാണ് പ്ലാൻ ജോബാവുന്നുണ്ട് പിന്നെ നമ്മ ൾവീട്ടിലത്തെ കാര്യങ്ങൾ ആദ്യം ഒതുക്കിയതിനന് ശേഷം കാര്യായിട്ട് പോണം ഉ പക്ഷെ അതിനനുസരിച്ച് സാലറിയിലും വ്യത്യാസം ഉണ്ടാവും ഉം ഓരോ ജോലിയിലും വ്യത്യാസം ഉണ്ടാാവും
അതെ
സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്നതും അഫോർഡ് അതായത് കാര്യങ്ങളെല്ലാം നടക്കുന്ന വിധത്തിൽ ഒരു ജോലി പറ്റുമെന്നുണ്ടങ്കിൽ ഓഫ്‌ലൈൻ ജോബ്ണ് ഞാന് പ്രീഫറയ്യാ
ആഹ ഞാനാ തന്നെ അങ്ങനെ വിചാരിക്കണത് ഓഫ് ലൈന കുറച്ചൂ നല്ലത് തോന്നണത് എന്താവുമ്പോ വീട്ടത്തെ പ്രഷറും കാര്യങ്ങളും നമുൊന്ന് പുറത്ത് പോയിട്ടൊന്ന് റിലാക്സും ചെയ്യാം
ഉ
അല്ലെ നമ്മളിപ്പോൊ കൊറെേ ഇപ്പൊ കുട്ടിക കൊക്കെഒന്ന് വലുതായിട്ടൊക്കെ നമ്മള് പുറത്തു പോയിട്ട് ചെയ്യണത നല്ലത്.
ഇത് ഇപ്പം നമ്മൾ സ്കൂൾ വിടാൻ ആയ കുട്ടികൾ ആണ് എന്നുണ്ടങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാം ഇതിപ്പോ നമുക്കും എവിട പുറത്തിറങ്ങി നാലാൾക്കാരെ കണ്ടും മൈൻഡ് ഒന്ന്നു
ഒര് എത്രയാണെങ്കിലും നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോ ഇപ്പോ നമുക്കൊരു പ്രശ്നം ഇല്ല ഒരിതുമില്ല ഇല്ലെങ്കിൽ നമ്മള് വീട്ടിലിരിക്കുമ്പോ നമുക്കൊരു നമ്മുടെ ഒരു മൈൻഡ് ഒന്നു ഇതാവാണ്ടണ്ട് അതൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ മാറും
ഉ എന്നാ ഞാൻ പിന്നെ വിളിക്കാ മ്മ്